ഹലോ ഹലോ
ആഹ് കേൾക്കണ്ടോ
കേൾക്കെണ്ട് കേൾക്കുന്നില്ലേ
ആഹ ഉണ്ട്ണ്ട്
എന്തൊക്കെ വിശേഷങ്ങളൊക്കെ നല്ല വിശേഷം അങ്ങനെ പോകുന്നു
ഉ മയണ്ടോ
ഇല്ലില്ല മഴൊന്നുല്ല മഴ ഇങ്ങനെ മൂടികെട്ടി നക്കണ്ട് പെയ്യണൊന്നുല്ല
ആഹ് ആഹ്
എന്ത പിന്നെ ചായൊക്കെ കുടിച്ചോ വൈന്നേരത്തെ ചായ കടിയൊക്കെ
ആഹ് ചായ കുടിച്ചു
മക്കളൊക്കെ വന്നോ മക്കള്
ഇല്ല ല്ല ഒരാള് ഇവിടെ ഉണ്ട് ചെറിയ ആള് മറ്റോ ല് രണ്ടാളും വന്നിട്ടില്ല
വല്യോ ലാ
ഒരാള് ഒമ്പതിലും ഒരാള് ആറാം ക്ലാസിലും
എത്തിണ്ടാവുലല്ലെ
ഇല്ലല്ല ഒരു അഞ്ച്മണിയാവും
വണ്ടിക്ക് പോല
സ്കൂൾ ബസ്സാണ് മൂന്നാം ട്രിപ്പാണ് അപ്പോ അഞ്ച് മണിക യ്യും വരാൻ
ചെറുത് മോളാ?
അല്ല മൂന്നും മോനെന്നേണ്.
ചെറുത് പോവാനായിണ്ടാവൂലല്ലെ?
ഇല്ല ല്ല മൂന്ന് വയസ്സ്,
മൂന്ന വയസായിട്ടുള്ളൂ ആയിട്ടില്ലല്ലോ അംഗലവാടി ഒന്നും അങ്ങനെ
അംഗനവാടി ഞങ്ങൾക്ക് കൊറച്ച് ലോങ്ങാണ് അപ്പൊ കൊണ്ടാക്കിയ മുതലാവൂല,
അല്ലല്ലേ നടക്കാണ്ടാവുമ്പം പിന്നെ കൊറച്ച് അങ്ങട്ട് ങ്ങട്ടൊക്കെ പിന്നെ മയൊക്ക ആകുമ്പോൊക്ക കേതിയേടാണ്
ട്ടോന് പോവാണെങ്കിൽ എഴുപത് രൂപ കൊടുക്കണം
അതെ മ മഴക്ക ആവുമ്പോ കെ ത്യേടാ
ആ പിന്നെ ദിവസം ഇനിയിപ്പോൊ കുറച്ചിസം കര്യൊക്കെ ണെങ്കില്ല ഒന്ന് വീട്ടിലെത്തിട്ട് കൊണ്ടാരാ പോകാൻ ഇരിക്കയാണെങ്കിലും നട അപ്പ ടിച്ചർനെ പറഞ്ഞ് ടീച്ചർ ന്നെ ടീച്ചർ പറഞ്ഞ് ഇത്രവൈദ്യൂരം വെച്ച് കൊണ്ടാരണ്ട ഞങ്ങള്ൾ സ്കൂൾക്ക് വിടാ നല്ലത് പറഞ്ഞ്
ങ്ങനെ ശീലായാലേ അങ്കൽവാടിയിലൊക്കെ പോയാലേ സ്കൂൾക്കപോവാൻ ശീല നീ സ്കൂക്ക ആക്കുമ്പോ രിതി
പഠിചാണ്ട് അത് അങ്ങനെ ഭക്ഷണം കഴിക്കേണ്ടത് അങ്ങനെ നല്ലതൊക്കെ തന്നെയാണ്
പക്ഷെ കയ്യഞ്ഞപ്പൊ പറഞ്ഞി് കാര്യല്ല ദൂരത്തൊക്ക ആാവുമ്പോ നമ്മള്
മറ്റോല് രണ്ടാളും പോയിട്ടില്ല.
അതെ ഓൽക്ക് ബുദ്ധിമുട്ടൊന്നുംഇലേകും ഫസ്റ്റ് പോയ
ഇല്ലല്ല ഓൽക്ക് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല.
അ പിന്നെ കുഴപ്പില്ല ശീല ആയിക്കോളും.
മ്മ് ഇപ്പപിന്നെ എന്താറിയോ പൊതുവെ ഇങ്ങനെ ഒരുവീട്ടിൽ തന്നെ ഇരുന്നിട്ട് സ്കൂളിൽ പോമ്പോ ചെലോൽകൊരു സന്തോഷണ് ഫ്രണ്ട്സ് സൊന്തൊക്കെ കാണുമ്പോ ചെലോല് അ
ചെലൊ കുട്ട്യേക് ആവേശ്യംണ്ടാവും ആളെ പെരുമാറ്റം തൊക്കെ കാണുമ്പോ അയ്നേൻസരിച്
ഉം അതാണ് ഇബനണറ്യൊ ഒരു സെക്കൻഡ് പോലും പിന്നെ അപ്പർത്തൊക്കൊ ഇപ്പർത്ത്കൊ പോയ ഇമ്മിച്ചെടുത്ത് ഇമ്മിച്ചടുത്ത് അങ്ങനെ ടൈപ്പാണവൻ എന്താ അറില
അങ്ങനത്തെല്ലാവ്പോ പിന്നെ ശീലയ ശീല ആയി കിട്ടണ്ടിരും ന്റെ മോളങ്ങനെ അങ്കൽവാടി ഇവിടെട് തന്നെണ് വേജ നമ്മള അടുത് മുറ്റതെന്നെണ് പിന്നെ പോകാൻ മടിയാണ്,
ഉം ഇന്റെ വീട്ടിലങ്ങനെയാണ് മുറ്റത്തിന്ന് ഞങ്ങളെ വി ട് തുറക്കണനെ അങ്കൻവാടിക്കാണ്
ആഹ് ഞങ്ങളവിടെ കാല് വെക്കണന്നെ നമ്മളെ ഗ്രൗണ്ട് ആണ് ഗ്രൗണ്ട് കഴിഞ്ഞ അംഗൽവാടി സ്കൂള് മദ്രസ് ഒക്കെ അടുത്ത എവ്ട്ക്കും ദൂരം പോണ്ട്യ ആവശ്യല്ല്യ മദർസ്ക്കിനെ കൊറച്ചെണ്ണ പോയാല് മതിലിന്റെ അപ്പുറ ആണെങ്കിലോ ശേ കാണൂല ന്നാലും അടുത്താണ്
ആഹ് ആഹ് അങ്ങനെ ഡോൾവാക്കി വന്നാലും കരായണെങ്കി ചെല്ലാനും ഇരി
ആഹ് എടുപ്പാണ് നല്ല കരയണ് ടീച്ചർ വിളിക്കും മോൾങ്ങനെ കരയണ്ട് കൊണ്ടോയിക്കോളി കുട്ട്യാള്എടങ്ങാറായി കരിയുമ്പളും ഗതിയേടാണ് ഇപ്പപ്പ ങ്ങനെ ശീലായി വര്ണ്ട് ആഹ്
കുട്ട്യാളൻങ്ങനെ വേറെ മനസ്സന്നെ മാറുലെ
അതന്നെ എന്താപ്പങ്ങനെ കുട്ട്യാളും വിചാരിച്ചല്ലോ നമ്മള കൊണ്ടകൂല അങ്ങനെ കുട്ടിള നൊളോ
ആഹ് എവിടെയ കൊണ്ടോയ്ട്ട്കാണ് അംഗൻവാടിയാണ് ചെലോലന്നും ചിന്തിക്കൂലല്ലോ
ചിന്തികൂല ക്ഷേ ടീച്ചറും ആ ആയൊക്കെ സൂപ്പറാട്ടോ അതോണ്ട് കൊഴപ്പല്ല്യ ഓല് സോപ്പിട്ട് കൊണ്ടട്ന്നും ഒക്കതെചും
മൈൻഅതാണ് നമ്മളമ്മാരമാര്ത്ത് അങ്ങൻത്തെ ആൾക്കാരൊക്കെ കിട്ടാണെങ്കി ഓക്കെ ഇത് ഫസ്റ്റ്ത്തെ ഞങ്ങള് തറവാട് കുർച്ച വ്ട്ടേനി തറവാടിന്റെ അടുത്ത് അംഗൻവാടിണ്ട് അവടെ ഈ ഇന്റെ വൽ ല്യ മോനിം മൂത്തച്ചന്റെ മോനിം കൊണ്ടാക്കിയിട്ട് ഇതേമാരി കരഞ്ഞോട് കൂടെ ഫസ് സ്റ്റ്തീസം തന്നെ കരഞ്ഞപ്പോ സ്കൈൽ എടുത്തിട്ട് ഒറ്റടി അടിയണ്ട് കൊടുത്തുകുണു
അതെ അതാ അങ്ങനൊക്കെ ആകുമ്പോ കുട്ട്യേക്ക് പിന്നെ പോകാൻ തോന്നോ
പന്താക്കി മുത്ത മുത്തശന്റെ മോള് ടീച്ചറെ വയറിനന് ഒരു കടിയും കടിചാണ്ട് ഒ റ്റോട്ടട് ഓടിക്ണ് അപ്പൊ എന്റെ മോൻ ഓടി പിന്നെ ഓല് രണ്ടാളും അംഗൻവാടി എന്താന്ന് കണ്ടി ഓല് അർഞ് ഞങ്‌ള് പോവൂലാന്ന് അത് കാര് എഹ് ടീച്ചറ് ടീച്ചറ് കാ ആ ടീച്ചറെ കടിച്ചു പോന്നു
അതെ അവര്ക്ക് വേദന ആയാ പിന്നെ തിരിച്ച വേദനാക്കൂലേ കു
ആഹ് ആഹ് ഇപ്പത്തെ ടീച്ചർ അങ്ങനെയല്ല ഇപ്പൊ ഞങ്ങള് വേറെ പോന്നോട്ത്ത്തെ ടീച്ചറ് ടീച്ചറ് ഉുഷാറാണ് എന്ത്ണ്ടേലും മെസ്സേജ് അയക്കും
ആഹ് ഇവിടെ അങ്ങൻതന്നെ ഉഷാറ് ടീച്ചറാ
പക്ഷെ പോ കൊണ്ടോവാള്ള ദൂരം
അങ്ങൻത്ത എന്തേലൊക്കൊന്ന് ബുദ്ധിമുട്ട്ണ്ടാവും സുഖം ഇവിടെയ്ന് കൊഴ പ്പൊന്നുല്ല ഷെ ട്ത്തായൊണ്ട് പിന്നെ ഞങ്ങൾ കൊണ്ടയിടും കരഞ്ഞാലും കൊർചേരൊക്കെ നൊലോളിച്ചോളളു പറയും ടീ ച്ചറ് പിന്നോക്കുയ്പ്പല്ല കുട്ട്യേളക്കെ കളി പിന്നെ അമ്മ അങ്ങനെ കാണും അമ്മള് ഇവിടെ ഈ പണിട് ക്കണതൊക്കെ കാണുമ്പോ വി ച്യേ അർഞ്ഞ് ന്നൊളോൾച്ചും അപ്പ ഞാൻ ടീ ച്ചറോടറിം ഇങ്ങള് ഈ ഭാഗത്ത്ള്ള ജനാല അട്ച്ച്ട്ടാൺണ്ടിട്ടോ തൊർന്ന് ഇടര്ത് അപ്പൊ ടീച്ചറ് അഹ് ഓലെന്നെ തൊർക്ക്ണതാണ് ഞമ്മള് തൊർക്ക്ണല്ല കു ട്ട്യാളെന്നെ അഹ് തൊർക്ക്ണ് ഇഞ്പ്പ ഞമ്മളഹ് വേറെ അമ്മളെ കുട്ട്യാളാല്ലെങ്കിലും വേറെ കു ട്ട്യാള് കണ്ടാ മതി ആയ്ശോ അന്റെ മ്മെച്ചി ന്നൊക്കെ പർഞ്ഞാണ്ട് അങ്ങനെ കാൺച്ചൊ
ആഹ് ഞമ് ഒക്കങ്ങെൻന്യാണ് ഞാൻ ടെ പൊതുവേ അങ്ങൻതന്യാ ഞാന് ഇമ്മറിം അംഗൻവാടിന്ന് ഇൻക്ക് ആ വാത്ത്ക്കെന്നെ പോരാൻ കോലണ്ടായില്ലെയ് കരഞ്ഞ്ട്ടും നോക്കിട്ട് റോട്ട് ക്ക് നോക്കി കുത്ത്ർക്കോലാ
ഇങ്ങനെ നോക്കി പിന്നെ ശീലായ പിന്നെ അമ്മളെ കാണുമ്പോ ചിർച്ചെലും ഇമ്മെച്യേൾച്ചലൊക്കെ ഇത്പ്പൊ കാണുമ്പ കരയാണ് ഇപ്പാക്കിട്ടൊള്ളൂ ജൂണില് ആക്ക്യേതല്ലേ സെറ്റ് ആയി വെരാണ്ട് ദേന്ന് അങ്ങട്ട് അങ്കൽവാടിക്കാകുമ്പറെയ് ഈ മണ്ടി പായാണമാതിരി അവ്ടെ പായൻ കയ്യു യ്യൂല പിന്നാ ആ റൂമിലിട്ടാലും റൂമിലെന്നെ എല്ലാ സൗകര്യോം ഉണ്ട് കുട്ട്യാക്ക് കൾച്ചാനും ആഹ് ആർ ക്കായ്ക്കിണും കീയ്ണതും അതൊക്കെ കണ്ട് സ് അംഗൽവാടി പോണേന് മുന്നെ ഭയങ്കര ഇൻട്രെസ്റ്റേയ്നി പോവാന്
ഉം ബനങ്ങനെ ക്ക് പോയല് ഞാൻല്ല മ്മച്ചി പോയ്‌ക്കോ
അതേ ഇപ്പഇൻക്ക് എവ്ട്ക്കും പോവാ കാരണം ഓളോട് അറിം ഞ്പ്പ അമ്മക്ക് അംഗലവാടിക്കല്ലെങ്കിലും പൊർത്ത് ഇഞ് എവ്ട്ക്കെങ്കിലും അങ്ങാടിക്കൊക്കെ ഓസ് ഹോസ്പിറ്റല്ക്കൊക്കെ പോണെങ്കിലും ചെൽപ്പൊ കുട്ട്യാള് വെയ്ത്തലെ കുടൊല്ലൊ ഇമ്മച്യേ യാനു ഇണ്ട് അർഞ്ഞ്ങ്ങാണ്ട് ഞാം പറിം അങ്കൽവാടിക്ക് പോവാട്ടൊ ഇമ്മച്ചി അറീമ്പോ ഏയെ ഇമ്മച്ചി പൊയ്ക്കോ ഞാൻ ഇല്ല്യറിം ഇപ്പ അങ്ങനെ പർഞ്ഞ് എല്ലോട്ത്ത്ക്കും പോവാ എ ന്നും അങ്കൽവാടിക്ക് പോവാട്ടോ അർഞ്ഞ് പോവൊള്ളൂ ഇസ്ക്കൂക്ക് മീറ്റിംഗ് നോയ്ന അന്നൊക്കെ ഇപ്പൊക്കോല് വെയ്ത്താലെ കൂട്ണിയ്യ പണ്ടൊക്കെ ഒര് വെയ് ത്തലെ കൂടെലെയ്നി എവ്ട്ക്ക് പോവാണെങ്കിലും ന്നൊളോൾച്ച് കാണാതെ പായലേയ്നി ഇപ്പോളെ കണ്ട് പായലാ പോവലാ അങ്കൽവാടിക്കോവാട്ടോ അർഞ്ഞാ മ് മ്മച്ചി പെയ്‌ക്കോ ഞാല്ല്യാ
ആഹ് റിം
ആഹ് പണ്ട് എന്തൊരു ഇന്ട്രെസ്റ്റേയ്നി അറ്യോ പോവാന്
ഉപയോഗൊക്കെ കൊറഞ്ഞ്ട്ടിന്ന് ഓളെ
എങ്ങനേ
അല്ല ഇവന് അങ്കൽവാടിക്കൊക്കെ പോവാണെങ്കി ഫോണിന്റെ ഉപയോഗൊക്കൊ കൊറഞ്ഞ്
അതാണ് ഫോണ് ആഹ് ബടി അയെന്നെ വന്നാ മാണം ഇമ്മച്യേ ഇട്ടായിയെരോ ഫോണെരോയ്ച്ചാണ്ട്
ആഹ് ന്നാ ഓൽ ല്ലോ ഇതങ്ങനല്ലെയ് എന്ത് ഫു മാണം അഹ് തൊള്ളി വെ പള്ളിക്കാണ്ട് എത്തണെങ്കി അഹ് ഫോണ് വാണം ഒർങ്ങണെങ്കി ഫോണ് വാണം അയ്‌ന്റെടക്കൊന്ന് എവ്ടേലൊന്ന് ഉള്ള്ല് തട്ടി തടഞ്ഞു വൂണ് അപ്പൊ ഫോണേ അർഞ്ഞ്
ന്നൊളോൾച്ചാല് ഫോണേ അറി ല്ലെ
ഫോണോ അല്ലെങ്കി മുട്ടായി
ഏ മുട്ടായിന്റെ ആള ഇവടെ കൊണ്ടെന്നെക്കലാ ഞാം പറിം ഇങ്ങനെ തിന്നാലും കേടാണ് ബെൽക്ക് വിചാര്ച്ചുമ്പോത്തിന് അമ്മളിത് ശീലാക്ക്യേതാണ്
ആഹ് അത് ഇന്റെ ഇബടെ അമ്മോഷാക്ക എങ്ങനെ അർഞാല് പ്പൊ പൊർത്ത്ക്ക് ഒര് ഞങ്ങളെട് ത്തെന്നെ പൊഴിണ്ട് പൊഴന്റെ ചുറ്റും രണ്ട് പീട്യ എണ്ണകടി എല്ലാതുംണ്ട് അവിട്ക്കൊര് അഞ്ചും ആറും വട്ടം പോവാണ് കരയോ പോവുമ്പൊക്കെ വീട്ട്ക്ക് കയറി വെരുമ്പൊക്കെ സിറ്റ്ഔട്ടിന്റെ വാ തിൽക്കെ നിന്ന്ട്ടറിം രണ്ട് കജ്ജും തട്ത്ത്ട്ട് മുട്ടായി താ ഇന്നെയ്ലൊള്ളൂ ഉള്ള്ക്ക് വെരാ
ആഹ് കൊണ്ടന്ന് ശീലാക്കി അപ്പൊ അതാണ്
കൊടുന്നു കൊടുന്നു കുട്ടിക്ക് പറ്റതായിരുന്നു വയറൊക്കെ ഇതായിട്ട് തിന്നാതായിട്ടും വയർ വെച്ച വയ പള്ളവേദനേന്നൊക്കെ പറ്ഞ്ഞ് കര കൃമി നറഞ്ഞിട്ടും പിന്നെ അതില് നിർത്താൻ പറ്ഞ്ഞ്ട്ടും ഇപ്പ ഇവടെ പെയ്ക്കൊക്കെ ചെയ്തുന്നോടൊക്കെ
അതെ
പിന്നെ ഇപ്പ ബുണ്ടും സ്റ്റാർട്ട് ചെയ്യലൊടങ്ങി
അതന്നെ ഓൽക്കത് കിട്ടി ശീലാകുമ്പയ് പിന്നെ
ഏട്ടന്മാരോട് അറേക്കരം സ്കൂൾക്ക് പോണ്ടട്ടോ പോണ്ടട്ടോ പോകും ന്നർനാ ഓലോടറേക്കാരം എന്നാ മുട്ടായി കൊണ്ടര്നട്ടോ
ഇവട്ത്തെആൾ ഔട്ക്കേൽ പോയി വരുമ്പളൊക്കെ ഇട്ടായുണ്ടോ ഇ റ്റായി ഉണ്ടോഴ്ച്ച് വരല്ലോ ചെറിയോൾക്കാണ് വല്ലിയൊൾക്ക് പിന്നെ അങ്ങൻത്തെ പ്രശ്നംന്നുല്ല ഒളോടെ അപ്പൊ വല്ല്യോളെ പല്ല് പർഞ്ഞ് പോന്ന്ക്ണ് അപ്പൊ വര്നില്ല വര്ണ്ട് പക്ഷേ അങ്ങനെ ആക്കം പോലല്ലേ വരുള്ളൂ അപ്പൊ ഞാ പറിം പല്ല് പോയത് ഇനി വര്നെങ്കി മുട്ടായിത്തീറ്റി കൊർച്ച് കൊർച്ചാണ്ട ഓൾക് പേടിയാ പല്ല്പ്പോ കൊറയ രണ്ട് മൂന്ന് മൂന്നാല് മാസായി ചെൽത് വരാൻ
ചേലോൽക് എന്താ ഏരിയ ഒന്നും ഇണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ പറിന കാണ അത് നോക്കിയോ
എങ്ങനെ
അല്ലേ ചെലോൽക്കാണെ ഏരി നമ്മള പല്ല് വന്നിട്ട് ഇതാകുമ്പോ ഏരിയ അടഞ്ഞിട്ടുണ്ടാവത്തല്ല
ആ അതെ അത്ബൽ ൻ്റെ നാത്തൂന്റെ മോന അങ്ങനെ ഉണ്ടായിട്ട് കീറണം ന്നൊ ക്കെ പർഞ്ഞീനി പിന്നെ അതെ ആ അപ്പൊ ഇനി വര്ന്ണ്ട് ഇങ്ങനെ വെള്ള കാണ്ണ്ട്
ആ ന്ന കൊഴപ്പല്ല ഈ കാണാതെങ്ങനെ ഒരു മൂന്നോ മാസത്തിൽ കൂടുതല് ഒന്നും
നിക്കാൻ പാടില്ല അന്ന് ഓന്റെ കൊറച്ച് നിന്ന്ണ് പിന്നെ കീറി കൊടുത്തക്കാ തോന്നന്ന് ഇതൊക്കെ തോള്ളർക്കുമ്പോത്തിന് പേട്ച്ച് പായ അയ്ന് മുട്ടായി തിന്ന ഇത് പർഞ്ഞപ്പ ഇപ്പൊ വല്ലാത തിന്നുലാ കാരണം പല്ലരൂല ന്നറിമ്പളയ് നി അധികം തിന്നാലന്റെ പല്ല ക്കെ കേടരും പറിമ്പോക്ക് വല്ലാ മാണ്ട ഇപ്പ ചെറിയ ചെറിയോക്കാണ് ഇപ്പൊ പറഞ്ഞാലും മനസ്സിലാവുന്ന പ്രായ ആയിട്ടില്ലല്ലോ
ഉം അറിയാത്ത ന്നെ കൊറചേരങ്ങനെ കണ്ടിട്ട് അറിയാക്കാരം അല്ലെങ്കിൽ വേറെ എന്ത്യം ക്യാൻസറിന്റെ ഇമ്മച്ചി ഫോണ് വാണ്ടട്ടോ കണ്ണില് വാവു കൊള്ളൂ
അതെ
അറിയാത്ത കുഴപ്പൊന്നുല്ല
അറിയാത്ത കൊഴ്പ്പല്ല ലേ അതൊക്കെ പർഞ്ഞു ഫോണൊക്കെ പിന്നെ വാണ്ടിരും കുട്ടിയാളെ പറഞ്ഞാ കേൾക്ക ഞമ്മള് അമർത്താവന നമ്മുക്ക് വേം ഫോൺ കൊടുക്കും ഓൽക്ക് ഫോണ് കൊർച്ചേരം
ഇപ്പൊ ഒന്ന് കടക്കപ്പൊ നേനെ ഒന്ന് എല്ലാ പണിയ എരിഞ്ഞ ഒന്ന് കടക്കട്ടെ എര്തിയോന് കൊ നീച്ചു പോരേ ഇമ്മച്ചി കടക്കണ്ട അപ്പൊ ഫോൺ കൊടുത്തപ്പോ പിന്നെ കടക്കാന നമ്മള് തന്നെ
ആഹ് അതാണ് ശീലാക്കിയതാണ്
ഉം
ഒന്നമരണെങ്കിൽ കൊടുക്കും ശീലായാലും കെതിയെടാണ്
ഉം ഉം
മക്കളൊക്കെ അങ്ങൻ തന്നെ ഇപ്പത്തെ കാലത്തൊക്കെ ഫോൺ യുഗല്ലേ
അതന്നെ
ഇന്താ മറ്റ് വഴിയൊക്കെ അല്ലേ ഇപ്പൊ വലുതാവകുമ്പോളും ഇതിലും മതി
ഇങ്ങള് ഒന്ന് വാട്സാപ്പ്‌ ചെക്ക് ചെയ്യും
ഞമ്മക്ക്ന്നെഒരു നേരം വാട്സ്ആപ്പ് നോക്കാ സ്റ്റാറ്റസ് വെച്ചോ സ്റ്റോറിനൊക്കെ
ഉം അതെ നെറ്റില്ലാതെ ഞമ്മളെകൊണ്ട് കഴിയൂല അതേമാരി കൊണ്ട് മ
ക്ക് ചെറുപ്പത്തിലേ ശീലായി ഞമ്മക്ക് എടക്കണെങ്കിലും നമ്മക്ക് കയ്യിയിലല്ലോ ഇനിയിപ്പ കുട്ടികള് കളിച്ചുമ്പോളും ഇങ്ങട് കാട്ട്യാണി നോക്കട്ടെ നോക്കട്ട കുട്ടികൾക്കും ദേഷ്യം പിടിച്ചും എപ്പോളും ഇങ്ങള് എടുത്‌ തന്നെ ഫോണ് ഞമ്മക്ക് ഫോണരില്ലാ പറഞ്ഞാണ്ട്
ക്ക്ത്താൾറിയെ നൈസല് വേടിച്ചാണ് എന്നിട്ട്ങ്ങൾ കളിച്ച നിങ്ങളെ കണ്ണിനും കേട് വരില്ല കണ്ണൊക്കെ എല്ലാരുടേം ഒന്നല്ലേ ചോയ്ച്ചും
അതെ ശെരിയാണ് ക്ഷേ ഞമ്മക്ക് കാണണേന് ലിമിറ്റ് ഇണ്ടാവും
ആഹ് ഞ ഞാൻ അതാപറയാ ഞാന് എങ്ങനാന്ന് അറിയുവോ കടക്കുമ്പോ കുറച്ച് നേരം എടുത്തിട്ട് വാട്സാപ്പിൽ എന്തേലും മെസേജ് വന്നോ നോക്കിരി ചിലപ്പോ ഒന്നോ രണ്ടോ ഷോട്ട്സ്ണ്ടാ ഞമ്മള് അവിടെ നിർത്തും ഇത് ഇവര് അങ്ങനെയല്ല ആഹ് എനിക്ക് പൊതുവെ സ്വഭാവം അതാണ്
അതങ്ങ് കണ്ണ് മാളും ഉച്ചക്കയാലും രാത്രിയാ ക്ഷേ ഉച്ചക്ക് ഒറങ്ങൂല മാളിയാലും ഫോണട വെച്ചാണ്ട് കുറച്ച് ഒന്ന് ചെറിയൊരു മയക്കം മയങ്ങിയണ്ട് ങ്ങട്ട് ആണ്ട് ഓണരും
അഞ്ചോ പത്തോ മിനിറ്റ് ഇപ്പ പിന്നെ രാത്രി ഒർക്കം വരില്ല
ന്നാ ഞാൻ വിളിക്കട്ടോ മോള് സ്കൂള് വിട്ട് വരണ്ട്
ചതട്ടേ ഉമ്മാ ഉമ്മാ ഉം